ഹലോ.
ഹലോ.
ക്ക്‌ണില്ലേ.
ആ കേക്കണണ്ട്‌.
ചോറ്ന്നോ.
ചോറൊക്കെ തിന്നു.
ഇതിലെ കുട്ടി ഒറങ്യോ.
കുട്ടി ഒറങ്ങി.
കുട്ടി ഒറങ്ങ്യ ഇന്നഇജ്ജ്‌ നേർത്തെന്ത്യേനു ഇവടൊച്ചട്ടീന്നത്.
ഞാനോ ഞാനെന്താ ഓ കൊറേ നേരായി നീച്ചിട്ട് ഉച്ചക്ക് ഒരു മണിക്കൊക്കെ നീച്ചത മോൾ പിന്നെ ഒറങ്ങൂല ഓൾ പൂചൊറക്ക. ഒറങ്ങി നീച്ച അപ്പ ഞാ തൊട്ടീലിട്ടിക്കൻ അപ്പ ഞാൻ. മര്യാദക്ക് കടന്നൊറങ്ങി പായാം അയനെ.
ഏ വെജെന്റെ കൂട്ടാനന്നെ.
കൂട്ടാൻ മറ്റേ. പൊയ്പൂവ്
കോയിപ്പുള്ളോ.
പോയിപ്പുവ്.
അതെന്താ പൂവ് ആഹ കോളിഫ്ലവറ്.
എന്റെ പേരിട്ട പെരട്ടി അങ്ങോട്ട്.
ആ വേറെന്താ കറി എന്താണ്.
കറിയൊന്നും ഉണ്ടാക്കിട്ടില്ല എന്തേലൊക്കെ ഉണ്ടാക്കണം.
ഇഞ്ഞെന്താ രാത്രിക്കക്കുണ്ടാ അര്നെ.
ആ അതിന് ഉച്ചക്ക് സവ് കൂട്ടാൻ വെച്ച്. അപ്പൊ പിന്നെ ഉച്ചക്ക അതെടുത്തിട്ടില്ല അപ്പൊ അത്ണ്ട് കൂട്ടാന്. പിന്നെ ആ
അപ്പൊ എന്ത് ചെയ്തിട്ടില്ല മറ്റേ കോളിഫ്ലവർ.
ഇല്ല അത് ഇപ്പം അത്ര കൂട്ടീട്ടില്ല അതിണ്ട്.
കുപ്പീലെന്താ സാധനാങ്ങളൊക്കെ ഇട്ടച്ചോ അല്ലാതും.
എല്ലാതുട്ടച്ചു.
ഞങ്ങ്ക്കാ എടത്തരം കുപ്പിയാള് മതി അങ്ങൻത്തെഅ ന്നോക്കിയാ മതി.
ആഹ ആഹ് ഇനി എങ്ങനെ എങ്ങനേ അറിയോ ഒറ്റക്കങ്ങനെ കിട്ടൂലല്ലോ.
ഇല്ലേ അത് ഒരേ സേമ് വെല്പ്പത്തില്ള്ളത്ണ്ട് ഒരേ വെൽപ്പ ത്തില്ള്ളത്ണ്ട്.
ഇണ്ട്ല്ലേ ആഹ് അങ്ങൻത്തം ന്നമ്ക്ക് എ ഏ ആ ഫസ്റ്റ്ത്തത് ഇന്നിമ്മാക്ക് വാണെ. ഇജി അങ്ങനത്താണങ്കിൽ പിന്നെ എടുത്തരായിടുത്താ മതി.
ആഹ അങ്ങനെ ചെലത് ആറെണ്ണം മാത്രം ഇള്ളത് ചെലത് എട്ടെണ്ണം മാത്രം ഇള്ളണ്ട്. ഒരേ വല്പത്തിൽ. വേറെന്തൊക്കെ എന്നിട്ട്.
വേറെന്താ അങ്ങനെ പോണു മയൊക്കെ പെയ്തു.
ഇവിടെ രാവിലെ മയണ്ട്‌ രാവിലെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഒരു പത്ത്.
ഇല്ലാ പത്ത്മണിക്കും ന്നും അങ്ങനെ മയക്കാറ് ഇങ്ങനെ മൂടിങ്ങാണ്ടേന്ന്. പിന്നെ ന്നാല്മ നാല്മണിക്ക് ശേഷം ഇങ്ങനെ ചാറി. ഉം.
ഇവടെനെ പത്ത്മണിക്ക് ശേഷം ന്നല്ല വേറെന്താന്ന്ട്ട്. ഉം വേറെന്താ.
വേറെന്താ അഅപോണു.
ഇങ്ങട്‌മ്മേ
ക്കഴ് ച്ചാറ് വെച്ചിട്ട്ണ്ടായ്ന്നില്ല ചാ. ത തക്കാളിയും രാവിലെ മുരിങ്ങ ഊരി വെച്ചീന്നു. കാണിക്ക അതോ എന്തെങ്കിലൊക്കെ കഞ്ഞു അത ത് കൊണ്ടന്നച്ചണ്ട്
മ് അവ രാവിലത്തെ കണ്ടാള്ളല്ലേ.
ആഹ് വിളിച്ചിട്ടില്ലെങ്കി എന്തെലും കാട്ടണം.
വിളിച്ചിട്ടില്ലെങ്കില് ഇല് കുട്ടി ഇറങ്ങീക്കിപ്പൊ
ആഹ് കുട്ടി ഒറങ്ങി ഇന്ന് ബെർബറി വരും ടുണ്ടുമല്ലി ടുണ്ടുമണി വരും ഉം
ഇന്ന്‌ വരുന്നുണ്ടോ ഏ അപ്പോ അവളെ ആരാ കൊണ്ടുന്നാക്കുക മാപ്പിള കൊണ്ടൂന്നാക്കുവോ ആഹ് എന്നിട്ടെന്താ വരൂന്ന് പറഞ്ഞ് വിളിച്ചേക്കിനിപ്പോ
ആ ഏ അല്ല ഓള് നാല് മണിക്ക് വിളിച്ചിന് ചെലപ്പോ വരും മഴ ഇണ്ടെങ്കി വരൂല ഇല്ലെങ്കിൽ വരൂന്നൊക്കെ പറഞ്ഞിട്ട്
ഞാനിപ്പോ ഒന്ന് ആശുപത്രീക്ക് പോയി വയറ് എന്തോരു വയറ് വേദന അറിയോ രണ്ട് മൂന്നാലീസായി തുടങ്ങീട്ട്
ഗ്യാസിന്റേതാ
എന്താറില്ല ഗ്യാസിന്റെ ഗുളികയാ തന്നേക്കണത്
ആഹ് എടീ എന്റെ ഒരു കൂട്ടുകാരി ഇണ്ടായിന്നെ എന്താ ഓളെ അമ്മായിയേ ഓളെ അമ്മായിക്കും അങ്ങനേത്രെ ഗ്യാസ് കേറിയാല് ഭയങ്കര വയറ് വേദനയാക്കാറെ എന്നിട്ട് എന്ത് ചെയ്യാ ആശുപത്രി കൊണ്ടയിങ്ങാണ്ട് മരുന്ന് കഴിക്കുക എന്നാലെ നിക്കൂളു വയറ് വേദന അല്ലെങ്കിൽ നിക്കൂലാ കുഞ്ഞാവക്ക് വയറുവേദനയെന്ന് ആ എനിച്ച് വയറുവേദനയാന്ന് പറഞ്ഞ പ്പോ ഓള് പറഞ്ഞേ എടി അനക്ക് വല്ല ഗ്യാസിന്റെ വയറ് വേദന അപ്പൊ ഞാൻ പറഞ്ഞ് ഇച്ച് ഗ്യാസിന്റെ വയറ് വേദനയൊന്നും അല്ല മോളെ
അത് അവടെ കൊടുക്കാണ്ട് ത്തിക്കണു അത് എന്തിന്റ വയറ് വേദന ആന്നെന്ന് എനിച്ച് നല്ല വയറ് വേദനയാരുന്നു ഇന്നേതായാലും ആശുപത്രിയിലൊക്കെ പോയി എന്നിട്ട് വല്യ ആളായിട്ട് സാൻവിച്ചൊക്കെ ഓർഡർ ചെയ്തു സാൻവിച്ചൊക്കെ ഇതാക്കി പിന്നെ എച്ച് പേടിയാണ് ഞാൻ തിന്നില്ല ഞാൻ താത്താക്ക് കൊടുത്തു താത്ത അത് മേടിച്ചു
ഉം അവിടെ താത്താക്ക്
താത്തക്ക് കോളായി ഇല്ലേ ഞാനൊന്നും തിന്നിട്ടില്ല ഞാൻ ഉച്ചക്കൊന്നും ഒന്നും തിന്നിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ ഒരു പയം പീങ്ങിയത് തിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെയ്തു പതിനൊന്നണിക്ക് കൊർച് കഞ്ഞിടിച്ചു
ആഹ് പയം പീങ്ങിയാ ഗ്യാസാ എന്താച്ചറീല വേറെന്തെ തിന്നു
പിന്നെ അത് കയ്ഞ്ഞിട്ട് അയിന് മൂന്നാലീസായി ഇത് തൊടങ്ങിട്ടേ വയറ് വേദന തൊട്ങ്ങീറ്റ് ആഹ് അവ് അവ്ട്ക്ക് വന്നപ്പോഴൊക്കെ വയർ വേദനണ്ട് ചെറുതായിട്ട്ങ്ങനെ ടോർച്ചറി ചെയ്ത്ങ്ങോണ്ട് നിക്കാണ് ഞാന് ഭൂരിയാ ചുട്ടീനത് അപ്പത്എണ്ണല്ലേ അപ്പ അത് എനിക്ക് വേണ്ട അപ്പ ഞാനത് തിന്നില്ല ഭൂരി
ആഹ് ഇജ്ജെയ് ഇതേമാരിക്കന്നെ ഒരു സർ ജന്റെ ഡോക്ടറെ കാട്ട് അല്ലാണ്ട് വേറൊരു വഴിയും ഉണ്ടാവൂല്ല സ്കാനിങ് എടുത്തിട്ട് കാര്യല്ല പെണ്ണേ
ഞാൻ സർജന്റെ ഡോക്ടറെ തന്നെ അന്ന് കാണിച്ചത് സർജന്റെ ഡോക്ടറന്നേ ഇച്ച് സ്കാനിങ്ങിനെഴുതി തന്നത് ഇന്നിട്ട് പിന്നെ അന്നാ മരുന്ന് കുടിച്ചിട്ട് പിന്നെ മാറീലെ പിന്നെ ഇപ്പ വീണ്ടും
അപ്പൊ ഇതേമാരിയൊരു
അത് മാറി അതന്നാണ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെയ്തു ഇപ്പളാണാ വയറ് വേദന
ഇപ്പ ആ വയറ് വേദനാർഞ്ഞാ ഇപ്പ വീണ്ടും ആ ഡോക്ടറെ കാട്ടണം
ഇഞ്ഞി ഏതാണെങ്കിലും സ്ഥിരായൊരു ഡോക്ടറെ
അതന്നെ സ്ഥിരായിട്ട് ഒരു ഡോക്ടറെ കാട്ട് കാരണം എന്താന്നറിയോ വയർവേദനൊന്നും ഞമ്മള് വിചാരിച്ച മാതിരി
ന്റ ആശുപത്രിയിലാ പോയത് ആഹ് നമ്മള് പ്രതീക്ഷ മാരിയാവൂലാ ചെൽപ്പോ അത് മൂപ്പേറും ചെയ്യും
ആഹ് ഏറും ചെയ്യും പിന്നെ പറ്റെ ചാവാനായിട്ടെന്തിനാ
ആഹ് ഏതാെണെങ്കിലും ഇനിപ്പൊ ഈ ഗുളികകുടിച്ചോക്കട്ടെ ന്നിട്ട് എന്താന്ന് നോക്കട്ടെത് ഉം ഇഞ്ഞീ രാത്രി ആയിലേ ഞ്ഞി എപ്പളാപ്പൊ മറ്റോല് വരാ
ഓര് ഓള് രാത്രി ആവുന്നറിഞ്ഞ് ചോറൊക്കെവെയിച്ചിട്ടാ വെരാറിഞ്ഞ്.
ആഹ് കാക്കൂന് ലോഡ്ണ്ടാവുലേ?
ആഹ് പെരിന്തൽമ്മണ്ണക്ക് പോണന്ന് പറഞ്ഞീനു
ഉം.
ഉം.
പിന്നെന്താ മാപ്പള വിളിച്ചീനില്ലെ?
മാപ്പളെക്കെ വിളിച്ചീനി അൻ്റെ മാപ്പള വിളിച്ചോ? ഉം ഉം വന്നിട്ടില്ല.
ഉം ഇൻ്റാപ്പള വിളിച്ചീനി ഇന്റെ മാപ്പളൊക്കെ വിളിച്ചീനൂ, ഇപ്പ വന്ന്ട്ടില്ല?
ഇല്ല ഇപ്പ വന്ന്ട്ടില്ല മോളൂനെ അഡ്മിറ്റാക്കീക്കാ
ഏ ഉം കൊഴപ്പൊന്നുല്ലാല്ലോ? ഡേറ്റ് പറഞ്ഞ
ഏയ് അല്ല, ഉം. സ്കാനിങ്ങിനോയപ്പോ എന്തൊക്കെ ചെറിയ കോംപ്ലിക്കേഷന്ണ്ട്. വെൽതായിട്ടൊന്നുല്ല, അപ്പൊന്ന് പോന്ന നാളെ രാവിലെ അങ്ങട്ടന്നെ ചെല്ലണ്ടേരുന്നറ
ആ അങ്ങനെ ണ്ടായിരാക്കാല്ലേ ഇപ്പെത്രായി ഓക്ക്, ഓക്ക് ആവാനായിലേ?
ആഹ്
ഉം ഉം ഉം. എന്നിണ്ട് പിന്നെ ന്താനിപ്പോ ന കുട്ടിക്ക് മറ്റോ കുട്ടിനെപ്പോ നാളെ ഇബട്ന്ന് പറഞ്ഞേക്ക്ണ്ടാവൂലേ.
ആ പറഞ്ഞേക്കാക്കാരം.
വേറെന്താന്നെട്ട്.
വേറെന്താ പോ
ഉം. പിന്നെ ഞാന് ഞാൻന്നലെ കോളിഫ്ലവറാണ്ടാക്കീനത്.
ആഹ് അതാ പേയച്ചോന്നുവോ?
ഞായ് ഞ തിന്ന്ട്ടില്ലാലോ
ഉം.
ഞാനാവകയെന്നും തിന്ന്ട്ട്ല്ല കോളിഫ്ലവറ് ഞാൻ തിന്ന്ട്ട്ല്ല ഇഷ്ടേവല്ലാത്തോ ഇഷ്ടല്ല. ഒരു നാലൂസം മുന്നേ തൊടങ്ങീക്ക്ണൂ വയറ് വേദന
ആഹ് എന്തിനാ വെറ്തെ നാ ഞാ വെച്ചെച്ചമാരി നാലീസൊക്കെ വെച്ചെച്ച്ക്ക്ണൂ പിന്നെ ഒന്നായിറ്റ് ഞാ അപ്പൊ അന്നും നാലീസം വെച്ചച്ചതല്ലേ വയറ് വേദന
ഞാൻ അയ്നിപ്പോ ന്നലെ ആശുത്രീ പോയീ
ആ നാലീസം തൊടങ്ങിറ്റില്ലേ ഞാനും അതേമാരി നാലീസം വെ ന്നട്ട് പിന്നന്റെ കട്ച്ചു കീറീന് എത്രേ മൂവായിരം എത്രേ എന്ന് വെച്ചിപ്പ വയറ് വേദ്ന വന്നപ്പോഷായിരായിട്ടോള്ളൂ.
ആഹ് അത് രണ്ടീസം ങ്ങനെ പോവാത് നിന്ന്ലേ, മറ്റേത് ഞമ്മക്ക് വേം മനസ്സ്ലായപ്പോ അമ്മ വേഗം അതന്നേണ് ഞമ്മക്ക്റിയേന്നല്ലോ. അപ്പൊ അമ്മള് വേഗം പോയി, മറ്റേത് രണ്ടീസം കഴ്ഞ്ഞിലേ ആ.
ഇന്ന്പ്പ ഗവൺമെൻ്റോസ്പിറ്റെൽന്ന് ങ്ങീ വാണെങ്കി രണ്ടും വയറിന്റെ ടെസ്റ്റാണ്.
ഞാൻട്ട് ഡോക്ടറോട് പോയാൽ മതില്ലേ ഡോക്ടറോട് അങ്ങട്ട് പറഞ്ഞാ ഇവടെ അങ്ങട്ട് പറയേ
ആ ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ ഇൻക്ക് അമൽ ഐ സി ജ്ജാദ്യവ്ടെ ലാബില്ണ്ടോ ചോയിച്ചോക്കണ്ടീ ടെസ്റ്റ് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽലും ഇല്ല, അങ്ങനെയുണ്ടോ അപ്പൊ, അമല ഐസിങ്ങും, ആ, ലിപ്പ് ഐസിങ്ങും ടെസ്റ്റ്, ഉണ്ടോന്ന്, ചോയിചോക്കാം. നല്ല, റേറ്റ്, കൊറവുണ്ട്, ൻക്ക്, രണ്ട്, ടെസ്റ്റിനുംപാടെ എന്താ, ഇരുന്നൂറ്റി, എത്ര ഉറുപ്പ്യയിട്ടള്ളൂ, നൂറ്റി ചില്ലാൻഡ്ർപപ്യ, ഗവൺമെന്റോസ്പിറ്റല് അത്, എന്താ, പൊറത്ന്ന്, ലാമ്പിൽന്ന്, ചെയ്യുമ്പോ, നല്ല, വിലണ്ട്, ഞാൻ ഇപ്പൊ, ബെടെ, നീതി ലാബിൽ, ചോദിച്ചപ്പോ, ന്നോട്, റന്നു അഞ്ഞൂറ്റിയോ
ഉം, എന്താണും, വേണ്ടല്ല, ചെയ്തോക്കണം, അന്ന്, രണ്ട്, സ്കാനി, കൊടുത്തു, രണ്ട്, സ്കാനിലും, പ്രത്യേക
കാനിങ്, തൊള്ളായിരോ, രണ്ട്, ടെസ്റ്റിനുംപാടെ, ആയിരത്തിഞ്ഞൂറ് പ്പേന്റട്ത്ത്, പരഞ്ഞ് ന്നോട് ഉം, അത്, ഞാന്, ഗവണ്മെന്റ്, ഹോസ്പിറ്റലിൽ, പോയി.
ഞാൻ, ഇപ്പോ, ഗവൺമെന്റി, ല കാണിച്ചത്, ഇനിഏതാണെങ്കിലും, കുറവില്ലെങ്കിൽ, അവിടെ, തന്നെ, പോകുമ്പോളേ, രോട്, പറയണം.
ആഹ്, അല്ല, അമ്മക്ക
അയ്ങ്ങനെ അറിയോ ഈ മരുന്ന് കുടിച്ചുമ്പോ അതങ്ങ് കൊറയും പിന്നെ ച്ചാ വേദനെണ്ടാവില്ല പിന്നെ മരുന്ന് ന്നും നിർത്തി ആ ഗുളികക്കെ നിർത്തി പിന്നെച്ച് വേദന ഇണ്ടാവൂല പിന്നെ കൊറയെ ച്ചേസം പിന്നെ ഒരഞ്ചാറ് മാസൊക്കെ, കയ്യണം, പിന്നെങ്ങനെ വെര് വേദന ഇതേ മാതിരി, ടോർച്ചെറെയ്ത്, ടോർച്ചെറെയ്ത് ഇങ്ങനെ വെരും
ആന്നെ ഷെപ്പോ ന്തേലൊക്കെ ആഡാക്കാനെ
എന്താ ഇന്നാ തന്നെ ഞാന് കോളീഫ്ലവറ്, തിന്നൂല്ല, സോയാബി വരട്ടിയ തിന്നു തിന്നൂലാ ചിക്കനും ചിക്കൻ കറിയൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കും
ആഹ് ആഹ്
ഈ മല്ലിപ്പൊടി തട്ടുമ്പോ ഛേറണ്ടോന്നൊരു സംശയം ഇന്റെ സംശയം മാത്രാണ് ന്നാലും ഞാനതൊക്കെ ഒഴിവാക്കും അല്ല ച്ച്ണ്ട്ട്ടാ അങ്ങനെ ഇന്റനുഭവത്ത്ന്നാണങ്ങനെ ഇച്ച് ചിക്കനൊക്കെ കോയി കറിവെച്ച് തിന്നയിനെ പിറ്റ് പിറ്റേന്ന് ഇൻക്ക് വയറ് വേദന
ഇല്ലാ ഫുഡൊന്നും തിന്നു പിന്നെ ഒരു പ്രശ്നോം ഇതുവരെ ഇണ്ടായിട്ടില്ല.
ഉം.
ഫുഡിൻ്റെയൊന്നും പ്രശ്നല്ല പക്ഷെ മരുന്ന് തട്ടുമ്പളാ
ഉം എപ് അതെയ്ക്കാരം കുട്ടി ഒർങ്യാ കുട്ട് ട്ടി എപ്പളാ ഒർങ്ങി
കുട്ടി കൊർച്ചേരായി നാർത്ത ഒറങ്ങിക്കുണു ആഹ് ഇ ഇല്ല അങ്ങനെ കരായൊലൊന്നുല്ല ഇപ്പൊകൊർ പ്പൊന്നുല്ല നേരംവെളുക്കുമ്പോന്ന് കരയും ഓളെ ഒറക്കൊക്കെ കയിഞ്ഞെണീച്ച്ട്ട്
ഏഹ് രാത്രി ഒറങ്ങലുണ്ടോ?
ഉം. ഒർങ്ങല്ണ്ട്
ആഹ് ശരിന്നാ
ആഹ് ശെരി ശെരി.